ഹലോ
ഹലോ ആ കേൾക്കാം പറഞ്ഞോ
ആ പിന്നെ വേറെന്ത സുഖൊക്കേണോ സുഖാണോ
ഓഹ് സുഖമാണ് കൊഴപ്പില്ലാണ്ടങ്ങ് പോകുന്നു
പിന്നെ എനിക്ക് അറിയേണ്ടത് ഈ കേക്കൊക്കെ ഉണ്ടാക്കൂലേ നമ്മള്
ആഹ് കേക്ക് ആ ഉണ്ടാക്കും പറഞ്ഞോ അതിനെ കുറിച്ച് പറഞ്ഞാേ
കേക്ക് ഉണ്ടാക്കുമ്പോ ഈ മുട്ട ആഡ് ചെയ്യുന്നത് അത് ഉ മുട്ട ആഡ് ചെയ്യാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റോ റ്റൂ കേക്കോക്കെ
ആ കോമണാ ആ കോ അതായത് കേക്ക് മുട്ട ആഡ് ചെയ്യാണ്ട് ഉണ്ടാക്കാം പക്ഷെ അധികം പേരും മുട്ട ആഡ് ചെയ്യും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മൈദ വെച്ചല്ലേ ഇത് കുഴച്ച് എല്ലാം സെറ്റ് ആക്കി മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പോ മുട്ട ആട് ചെയ്ത് കഴിഞ്ഞാൽ കൊറച്ചു സോഫ്റ്റ് ആയിട്ട് കിട്ടും അതായത് നമുക്ക് വേഗം എന്താ പറയാ മിക്സ് ചെയ്ത്
അപ്പൊ ഈ മുട്ടയൊന്നും കഴിക്കാത്തവര് മുട്ട കഴിക്കാത്തവർക്ക് കേക്ക് കഴിക്കണന്ന് തോന്നുന്നു ആ അപ്പൊ അത് ചേർക്കാ
ഓ എന്താ പറയ് ആഹ് ചേർക്കാത്തെണ്ടെങ്കില് അതായത് ഇപ്പൊതിന്റെ അതായത് ഓ കൊറെ ഫ്ലേവറ്ണ്ടല്ലോ അപ്പൊ അതില് ഏതെങ്കിലും എന്താ ഏ ഏ ഏ എഗ് വെച്ച് ചേർക്കാത്തെണ്ടാകും അപ്പോ എന്താ ഇപ്പം ചിലര് ചോദിക്കും ഇത് അതെങ്ങനെ അറിയാ എന്നൊക്കെ പറയും ചോദിക്കും അപ്പൊ ചിലര് നമുക്കുണ്ട് ഈ ഷോ ചില നമ്മള് റെസ്റ്റോറന്റ് അല്ലെങ്കി ഈ കേക്ക്ഒക്കെ മാത്രം ഏഹ് നിൽക്കുന്ന ഷോപ്പൊക്കെ ഉണ്ടാവും അവിടെ അതിൽ ചിലപ്പോ അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ചിലത് അതിലെഴുതിയിട്ടുണ്ടാവും ഇഗ്രീഡിയൻസ് അപ്പൊ ഈ പാക്ക് ചെയ്തിരുന്ന എന്തായാലും എന്തായാലും ഇത് അതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ അതില് എന്തായാലും ഒരു പ്രിന്റ് ചെയ്തിട്ട് ഇതില് കാണിക്കണം അതാണ് അതാണ് റൂള് അപ്പൊ അതില് എന്തായാലും അത് ഉണ്ടാവും
അപ്പ അല്ലാത്തവരങ്ങനെ നോക്കി മേടിക്കാൻ വേണ്ടീ
പിന്നെന്ന് പറ പിന്നേന്ന് പർഞ്ഞഴിഞ്ഞാല് ഈ വെജിറ്റേറിയൻസ് ആൾക്കാർക്ക് ഇതിൽ ഇങ്ങനെ ഇതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വേഗം മനസ്സിലാവും
അത് കഴിക്കാതിരിക്കുന്നർക്ക് പെട്ടെന്ന് കഴിക്കുമ്പോ മനസിലാവൂല്ലേ നമ്മു
നാടന്ന് കഴിക്കും കഴിക്കുമ്പോ അത് വേ ലാവും അപ്പോ അതന്നെ അങ്ങനെ വിരിച്ചല്ലാം
സത്യത്തിൽ മുട്ടയില്ലാതെ ഏതെങ്കിലും കേക്ക് ഞാൻ അങ്ങനെ മുട്ടയില്ലാതെ ഞാൻ അങ്ങനെ ഒരു കേക്കും അങ്ങനെ കണ്ടിട്ടില്ലേ
അല്ല അങ്ങൻത്തെ ഉണ്ട് പക്ഷെ അത എന്താ പറയാ നമ്മൾ ഈ പർഞ്ഞ നോൺ വെജാക്കെ യൂസ് ചെയ്യ്‌ണോണ്ട് നമുക്കതങ്ങനെ വേഗം മനസ്സിലാവൂല്ല ആഹ് സമയം നോൺ വെജ് യൂസ് ചെയ്യാതാണെങ്കിൽ വെജ് ആണെങ്കി വെജ് യൂസെയ്യ്ണ ഒരാളാണെങ്കി അത് വേം തന്നെ അത് മനസ്സിലാവും കാരണം അവർക്ക് അതില് എന്താ പറയാ ഉദാഹരണം നമ്മളിപ്പോ ഒരു എന്തെങ്കിലുമൊക്കെ ഹലോ കറിയോ എന്തെങ്കിലും ഉണ്ടാ അതായത് നമ്മളിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരി ക്കാണെങ്കിൽ നമ്മളിപ്പോ ആഹ് പക്ഷേ എന്നാല് ആഡില് നമ്മളെന്താക്കും ജസ്റ്റ് ഒന്ന് കഴു കഴുകീയിട്ട് തന്നെ അല്ലെങ്കി ആഹ് എന്താ ഈ വെജിലേക്ക് നമ്മൾ ആഹ് സെയിം ലാ ലാഡിലന്നെ എടുക്കുകയാണെങ്കിൽ ചെലപ്പോ ണം നമ്മളിപ്പോ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാണെങ്കിലോ ആഹ് ആഹ് കറി അളക്കാനൊക്കെ ആയിട്ട് നമ്മള് ഉപയോഗിക്കുന്ന ലാഡില് പക്ഷെ നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് കാരണം എന്തെങ്കില ഒരു വെജിന്റെ ഒരു കറി നമ്മള് കുക്ക് ചെയ്തോണ്ട് ക്കാണെങ്കിൽ അയ്ലേക്ക് നമ്മള് ആഹ് ലാടിലെന്ന യൂസ് ചെയ്ത് കഴിഞ്ഞാല് ആഹ് അത് ഇട്ടളക്കുമ്പോ ചെൽപ്പോ എന്താ പറയാ ആഹ് ചിക്കന്റെ അത് കടലോട്ടും വരും അപ്പൊ അത് കഴിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും
ഹും ഹും
അതായത് വെജിറ്റേറിയൻ വേഗം എന്താ പറയാ വേഗം കിട്ടും പക്ഷാസനം നോൺവെജായി കഴിക്കുന്നവർക്ക് അങ്ങനെ വേഗ എന്താ പറയ മനസ്സിലാവില്ല
ഏഹ്
അതെ അതെ
അങ്ങനെയാണ്ല്ലേ
ആഹ്
അതേപോലെ തന്നെ വേറെന്താ മയോണൈസ് ഒക്കെ നമുക്ക് മുട്ടയില്ലാതെ ഉണ്ടാക്കൻ പറ്റും അല്ലെ
ആഹ് മയോണൈസ് മുട്ട ഇല്ലാണ്ടൊക്കെ ഇണ്ടാക്കാം പക്ഷെ എന്താ പറയാ ആ എഗ് യൂസ് ചെയ്യുന്നതിന്റെ അത്ര തിക്നെസ്സ് ഒന്നും അങ്ങനെ പ്രോപ്പർ ആയിട്ട് കിട്ടില്ല
അപ്പം എഗ്ഗ് യൂസ് ചെയ്ത്ള്ള മയോണൈസ് ആണോ കൂടുതൽ നല്ലത് എന്ന് പറയാ
ഓൾമോസ്റ്റ് എല്ലാ ഒരു ഏരിയയിലുള്ള ഹോട്ടലും റെസ്റ്റോറന്റിലും അങ്ങനെ ആ എഗ്ഗ് യൂസ് ചെയ്ത് കാണ് ചെയ്യാറ് കാരണം അപ്പ ത്തേ ഒരു എന്താ പറയാ ഒരു ആ ഒരു അതിന്റെ കറക്‌റ്റൊരു എന്താ പറയ ഇതുണ്ട് ആല്ലേ ഉണ്ടാവ
കൺസിസ്റ്റൻസി പോലെയ ആ
ഉണ്ട് അതിന് അതാകുമ്പോ ഈ മുട്ട ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ടൈറ്റായിട്ട് കിട്ടുകയും ചെയ്യും എന്നാ ട്ട് ഓവറ് ടൈറ്റ് ആക ആ അതെ
മയത്തിലും നല്ല ഇതിലൊക്കെ കിട്ടി ടേസ്റ്റിലും ഒക്കെ കി
ആഹ് അതെ അതെ ആഹ് ഒരു ലെവൽ കിട്ടും മുട്ട ചേർക്കുന്നുണ്ട് മുഴ മുട്ട ചേർക്കാതൊക്കെ ആഴ ലലിൽ കിട്ടൂല്ല ഫുള്ളൊ ഒരു ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക
ആഹ് പിന്നെ ഈ ചിക്കൻ പപ്സ് എന്ന് പറയുന്ന ഒരു സംഭവൊണ്ടാ ചിക്കൻ പപ്സ് ഇണ്ടാക്കാറ്ണ്ട്? മൊട്ട പപ്സ് കേട്ടിട്ട്ണ്ട് പക്ഷെ ചിക്കൻ പപ്സ് ങ്ങനെ കേട്ടിട്ടില്ല ചിക്കൻ പപ്സ് ഉണ്ടോ?
ഒണ്ട് പക്ഷെ അധികവും. എഗ്ഗ് ആണ് യൂസ് ചെയ്യുന്നത് ചിക്കൻ എന്ന് പറയുമ്പോ എക്സ്പെൻസിവ് അല്ലെ.
ആഹ് ചിക്കൻ റോൾ ആണ് കേട്ടിട്ടുള്ളത് ഞാൻ ചിക്കൻ പപ്പ്സ് അങ്ങനെ കേട്ടി ട്ടില്ല അതാ ചോദിച്ചേ
ആഹ് ചിക്കൻ പപ്സും ഉണ്ട് പക്ഷേ. അതാ പറ ചിക്കന്റൊരു എന്താ റേറ്റ് ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോ. നമ്മളീ റെസ്റ്റോറൻറിലൊക്കെ നമ്മള്. ഏഹ് അങ്ങനെ പക്ഷെ എന്താ പറയാ കൊടുക്കുകയാണെങ്കിൽ അതനുരിച്ച് റേറ്റ് കൂട്ടേണ്ടി വരും. അപ്പ
ഉം പിന്നെ നമുക്ക് ഈ ഓവൻ ഇല്ലാതെ ഓവൻ ഇല്ലാതെ പപ്സ് ഉണ്ടാക്കാൻ പറ്റോ.
ഓവനില്ലാണ്ട് നമുക്ക് ചെയ്യാം പക്ഷെ ആ ഓവനിൽ അത്ര പെർഫക്ട്. ഫെക്റ്റ് ട്ട് കിട്ടില്ല.
ആഹ് അഹ് ഓവൻ തന്നെ വേണന്നാണോ പറയാ.
ആഹ് അതെ അതാകുമ്പോ ഓവൻലാകുമ്പോ കറക്റ്റ് ആ ഹീറ്റില് തന്നെ ഇരുന്നായിക്കോളും. പക്ഷെ നമ്മളല്ലാണ്ട് വേറെന്തെങ്കിലൊക്കെ ഇതിലാ യൂസ് ചെയ്യുന്നെങ്കില് നമുക്ക് കറക്റ്റ് കിട്ടില്ല.
പിന്നെ എനിക്ക് വേറൊരു ഡൗട്ടുണ്ട് ഈ അലുവ എങ്ങനെ ഉണ്ടാക്കാ അലുവ.
അലുവാന്ന് പറഞ്ഞു കഴിഞ്ഞാ മെയിനായിട്ടതില് ക്യാരറ്റാണ് ക്യാരറ്റ് മൈദം വേണം അതേപോലെ ഷുഗർ ഒക്കെ അതില് നല്ലോണം വേണം.
ഓക്കെ അങ്ങനേല്ലേ.
അതെ അതെ ഉം.
ഉംഹ് പിന്നെ ഫ്രൂട്ട് സലാഡ് ഓക്കെ. ഐസ്ക്രീം ഒക്കെയ നമ്മൾ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് ചോക്ലേറ്റ് കൊക്കോ കൊണ്ട് ഉണ്ടാക്കുന്നതല്ലെ.
ആഹ് കൊക്കോവച്ചിട്ട്.
ചോക്ലേറ്റ് കൊക്കോ കൊണ്ട് ആ അത് ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ. പ്ലൈറ്റ് മനസ്സിലായി
ആഹ്.
പിന്നെ വേ വേറെ പനീറ് എനീക്ക് ഉണ്ടാക്കാൻ അറിയാ. ബട്ടറൊക്കെ എങ്ങനെ ഉണ്ടാക്ക ബട്ടർ.
ബ
പട്ട്റ്മിൽ മിൽക്ക് പാല് കൊണ്ടയിരിക്കും അല്ലെ.
ആഹ് പാല് കൊണ്ടെന്നേ.
ആഹ്.
മ്മ്ഹ്. അത് അത് കുറച്ചൊരു ഇതുണ്ട് കുറച്ചരു പ്രോസസ്സായിട്ട് തന്നെ അതിങ്ങനെ ചെയ്തെടുക്കണം. അത് ഉം
പിന്നെ വേറെ. അച്ചാറൊക്കെ അച്ചാർ ഉണ്ടാക്കുമ്പോ ഏതാ ഏത് അച്ചാറായിരിക്കും നല്ലത് എന്ന് പറയാ ഒരു വെജി ഒരു വെജിറ്റബിൾ അച്ചാറ്ട്ടോ ഇപ്പൊ നാരങ്ങാച്ചാറാണോ അതോ മാങ്ങാച്ചാറാണോ എക്കന്നെയാ എനിക്ക് സത്യത്തിൽ കണ്ണിമാങ്ങാ അച്ഛാ കണ്ണി മാങ്ങാച്ചാർ ഭയങ്കര ഇഷ്ടണ അല്ല നമ്മുടെ ശരീരത്തിന്. ശരീത്തിന് ഏറ്റവും നല്ലത്പ്പോ ഒരു സദ്യൊക്കെ കഴിച്ച കഴിഞ്ഞ പിന്ന നാരങ്ങച്ചാറാണ് ഏറ്റവും നല്ലതന്നൊക്കെ പറ
അതെ അതെ അതെ അതേറ്റെം നല്ല ആതാണ് കാരണം അതില് ഈ ന
ല്ലെ ആഹ്.
കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നാരങ്ങേയിലന്ന് പറഞ്ഞൽ ആസിഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്
ആഹ്
ആഹ് എന്താ പറയാ ആഹ് ഇതൊക്കെ ഈ ദഹനൊക്കെ കാര്യായിട്ട് വേനടക്കും
ഓക്കെ അതോണ്ടാണല്ലേ നാരങ്ങാച്ചാർ ഏറ്റവും അതാണ് കല്യാണത്തിന് നാരങ്ങാച്ചാറ് മാങ്ങാച്ചാറിനെക്കാളും കൂടുതലായിട്ട് തരുന്നെ ല്ലേ
അത് കൊണ്ടാണ് അവിടെയൊക്കെയത് മെയ്‌നായിട്ട് അധികം കൊടുക്കുന്നത്
അപ്പൊ ഈ മാങ്ങാച്ചാറ് കണ്ണി മാങ്ങാച്ചാറൊക്കെ നമ്മള് ഇതാക്കുന്നതോ അതില് ഒരു ഇങ്ങനൊരു സംഭവല്ലല്ലോ അപ്പൊ പിന്നത്
കണ്ണി മാങ്ങാച്ചാറ്ന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഈ പറിണെ നമ്മളെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോയിക്കഴിഞ്ഞാൽ അതൊന്നും അവിടന്നും അങ്ങനെ കാണലില്ലല്ലോ അധികായിട്ട് എല്ലാരും ഈ നാരങ്ങന്നെയല്ലെ യൂസിയ്യുന്നേ
പിന്നെ ഭക്ഷണൊക്കെ കഴിച്ച് കഴിയുമ്പോ നമ്മളെന്തിനാ പഴം കഴിക്കുന്നേ
പഴം കഴിക്കുന്നേന്നറഞ്ഞ് കഴിഞ്ഞാല് അത് കൃത്യമായ റീസണിക്കറില്ല ഇങ്ങനെ എന്താ പറയാ സദ്യൊക്കെ സദ്യൊക്കെ ആണെങ്കിൽ അതിലൊരു ലാസ്റ്റ്
മധ് മധുര മധുരല്ലല്ലോ ആഹ് മധുരത്തിന് പായസല്ലേ കഴിക്ക
ആഹ് മധുരം കഴിക്കും ഇതൊക്കെ എന്താ പറയാ സദ്യയിലാവുമ്പൊ അതൊരു എന്താ ലാസ്റ്റ് കഴിക്കുന്നൊരു ആഹ് ഡെസേർട്ട് പോലൊരു ഇതാണ് ഈ പഴം
ഓക്കെ പഴം പിന്നെ പൈനാപ്പിളൊക്കെ കഴിക്കില്ലേ പഴം പൈനാപ്പിള് അച്ചാറ് പായസം
ഉം ഉം അതെ യതെ പൈനാപ്പിൾ പൈനാപ്പിള് കഴിക്കുന്നെ നല്ലതാണ് വേം ദഹനത്തിനൊക്കെ നല്ലതാണ് പൈനാപ്പിള്
ഒഹ് പിന്നെ നമ്മളാദ്യൊക്കെ ഇങ്ങനെ ഇലേലല്ലേ സദ്യ കഴിക്ക ഇപ്പൊ ഈ പേപ്പർ പേപ്പർ പ്ലേറ്റൊക്കെ വന്നില്ലേ വ അതിനെ കുറിച്ചെന്താ അത് നല്ലതാണോ അതോ
അത്ന്ന് പറഞ്ഞ്കഴിഞ്ഞാല് നല്ലതാണോന്ന് ചോദിച്ചുഴിഞ്ഞാൽ നല്ലതെന്നൊന്നും പറയാപറ്റില്ല കാരണം കേട്ടു നല്ലത് സദ്യ കഴിക്കുമ്പോ വാഴയിലെ തന്നെ കഴിക്കുന്നാണ് അതിന്റൊരു രീതി പിന്നെ കുറച്ചുടെ നല്ലതും അത് തന്നെയാണ്
പിന്നെ ഈ മൺപാത്രത്തിലൊക്കെ ചോറ് ഉണ്ടാക്കില്ലേ അപ്പൊ അതിനെ കുറിച്ചെന്താ പറയാനുള്ളേ
ആഹ് ആഹ് ആഹ് ആഹ് അത് ഏറ്റവും നല്ലതാത് ഏറ്റവും നല്ലതാണ് മൺപാത്രത്തില് ചോറുണ്ടാക്കുന്നെ
ആഹ് ഇനി പ്ലാസ് സ്റ്റിക്കിലൊന്നും നമ്മളിങ്ങനെ ചോറ് സൂക്ഷിച്ച് വെക്കാനക്കെ പറ്റില്ലാന്ന് പറയില്ലേ
ആഹ് അതിലോ അങ്ങനൊന്നും ചെയ്യരുത് കാരണം നമ്മളൊരു കുറച്ചൊരു നേരം ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ വെ വെക്കുന്നോണ്ട് കൊഴപ്പില്ല പക്ഷെ എന്ന് കരുതി അധവ ചെലര് രാത്രി ചോറൊക്കെ ബാക്കി വന്നഴിഞ്ഞാൽ ഈ ചെലപ്പോ ഈ പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിലായിരിക്കും വെള്ളം ഒഴിച്ചിട്ട് വെക്ക അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ആ
അപ്പൊ നമ്മളീ വെള്ളം കുടിക്കുമ്പൊ മറ്റേ ആ സ്റ്റീൽ ഗ്ലാസാണോ അതൊ കുപ്പി ഗ്ലാസാണോ ഏതായിരിക്കും കൂടുതൽ നല്ലത്
നല്ലത് സ്റ്റീലും സ്റ്റീല് കൊഴപ്പില്ല പിന്ന ആഹ് ആഹ് സ്റ്റീലാണ് ഒരു കണക്കിന് പിന്നേം ബെറ്റർ
ഓക്കെ എന്നാ ശരിന്നാല്
ആഹ് ഓക്കെ ഓക്കെ